ഹലോ ആ അസ്സലാംമലൈക്കും ഉം അസലാംലക്കും
എന്തൊക്കെയാണ്ട് വിശേഷം
നല്ല വിശേഷം എന്തൊ ആഹ എന്തൊക്കെയ വിശേഷം
ആ സുഖായിട്ട് പോണ ആ ക്കണ്ടാ
മഴന്നെയിന്നോ ഇപ്പൊ ഒരു വെയില് കാണാനുണ്ട് നിങ്ങ അവിടെ മ ഉണ്ടാവോ മഴ ആഹ ഇപ്പൊ കുറവാണ്
ഇ
ആഹ
അങ്ങനെ പറ്റിുന്നോ വല്യയ മഴയൊന്നില്ല
ആഹ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോയോ
കുറവാണ് പൊതുവെ ള ഉം വേനൽ ഭയങ്കരഷ ഇങ്ങനെ മഴ പെയ
ആ ആ ശരിയാണ്
ആ കുട്ടൊളോക്കെ സ്കൂളില് പോയിന്ന് എന്തൊക്കെണ്ട് ആ ഒക്കെ അ റെക്കോർഡ പോ
എക്കോ ഉണ്ടോ
അതെ
ഇല്ല ഇങ്ങിട്ട ഇല്ല ഇങ്ങിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇടക്ക ഇങ്ങനെ കട്ടായി കട്ടായി മുറിഞ്ഞഞ് മുറിഞ്ഞഞ് അങ്ങനെ
അങ്ങനെയല്ലേ
ആ ഇ ഇപ്പൊ കോയപ്പല്ല
മഴ
ഹലോ ഹലോ ഹലോ ആ ഇപ്പൊ ഇപ്പൊ എന്താ ഇങ്ങള് പറഞ്ഞത് ഞാൻ കേട്ടില്ല കൊറച്ചിങ്ങനെ എടുക്കുന്നേ
ആഹ് അത് അത് മഴ പെയ്തി
അവിടെ മയ ഉണ്ടപ്പോ
ക്ഷേ നെറ്റ്
ആഹ് ഇപ്പം മഴ ഉണ്ടോ അത് ശരി ആഹ് അത് ശരി ഇന്നെലെ വൈഫൈ പണി തന്നുല്ലേ
ഉം ഭക്ഷണൊക്കെ കഴിച്ചോയ്ക്കാ ആഹ് വൈഫൈ പണി തന്നു ഉ വൈഫൈ ചില ദിവസം ഒരു പണി തരും ഇപ്പൊ ഒന്നര തരുന്നുണ്ട് ഒരു ദിവസം നന്നായി രണ്ടാമത്തെ ദിവസം പിന്നേ കേട് മിന്നി കളിക്കാം വിളിച്ചിട്ടുണ്ട് ആളെ വിളിച്ചിണ്ട് എപ്പള ആ ഭയങ്കര ബുദ്ധിമുട്ടാ ഓൺ ക്ലാസ് കുട്ടികൾക്കൊക്ക ഓൺലൈൻ ക്ലാസ് ആകുമ്പളെ ട്യൂഷനൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണത്
ആ അതന്നെ
ഓരെ വിളിക്കും ഒരെ എങ്ങനെ ആയാ ലുംപ്പോ ഓരോരുത്തർ ഇതേപോലെ വിളിച്ചിട്ട് വൈകുന്നെരാവും ഇഞ് ഇപ്പ എങ്ങനെ എന്ന് എപ്പഴാണ് നന്നാക്കണന്ന ആരിക്കറിയ ഞാനിപ്പം രണ്ട് മൂന്ന് കോളെ ചെയ്ത് അർജന്റാണ് ഞങ്ങള് വേൻുന്നത് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല പിന്നെന്താ സ്പെഷ്യല് ഉച്ചക്ക് ഉച്ചക്കേഷ്
ഇന്നെന്താ മീനാണ് ഉച്ച മീനാണ് മീന് ആ പിന്നെ ആ മീൻ കിട്ടി അയില മീന് ആ ഞാനേ ഞാൻ വിളിച്ചതെന്തിനാ അറിയോ
ആ
ആ പിന്നമ്മക്കേ അവിടെ ഒരു ഹോസ്പിറ്റല്ണ്ട് ആ ഹോസ്പിറ്റലിന്റെ അവടെ ഒരു കാന്റീൻ തൊടങ്ങിയാലോ
ആ അത് നല്ല കാര്യാണ്
ആ പിന്നെ ആ അവടെ പിന്നെ ഞങ്ങള് പോയൊരു ഹോസ്പിറ്റലേയ്ന്നു കുട്ടിനെ കാണി
അവടെ ഓൾറെഡി ഒ കാന്റീൻല്ല
ഇല്ലേ അതല്ലെ ഞാൻ പറഞ്ഞത് അപ്പൊ കുട്ടി അവടെ എത്യപ്പോ കുട്ടിക്ക് ചായ അല്ലെങ്കി വെള്ളെന്തെങ്കിലും വേടിച്ചെരോ ചോയ്ച്ചപ്പം അയ്ന് പരിസരത്തൊന്നും ഒരു ഹോട്ട് ഇതില്ല ഒരു ഹോട്ടലോ ക്യാൻറ്റീനോ ഒന്നുല്ല
അപ്പൊ അവടെ അങ്ങനെ അഡ്മിറ്റൊന്നും ള്ള ഹോസ്പിറ്റലല്ല
അഡ്മിറ്റ് ള്ളത് ചെയ്ത് ചെർതായി ട്ട് അത് വല്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽന്നല്ല ആ ചെറിയ ആ ചെറിയ ക്ലീനിക്ക് പോലെ അ ന്നാലും അവിടെ വെര്ണ രോഗ്യാക്ക് എന്തെലും വെള്ളം കുടിക്കണെങ്കിലോ ചായക്കോ ആണെങ്കിലൊക്കൊരു
ആ അത് ആ അത് അത്യാവശ്യാണ് ആണാണ് പിന്നെ തും പറഞ്ഞിട്ട് വനിതകള് വനിതകൾ റ്റ് ചെയ്യുമ്പോ കൊർച്ചുങ്ങൂടി ഒന്നും കൂടി നന്നാവും ചെയ്യുട്ടോ അങ്ങനെ പറഞ്ഞ ഇതിയ കാരണം ആ ഞമ്മള് അ മ റ്റ് പൊർത്ത് നമ്മള് ചെയ്യുമ്പോ കൊർച്ചും കൂടി ഒര് ഓര്ക്ക് വീട്ട്ന്ന് കയ്ക്കുന്ന ആ ഒരു ഫീല് കിട്ട ട്ടും പൊർത്ത്ന്ന് വയ്യ്ന്ന് കയ്ക്കുന്ന ആൾക്കാർക്ക് ആ ആ ആ
ആ അതെന്നെ അപ്പൊ ആ അപ്പൊ ആ പ്പം ഞാന് ഞാന്ൻ്റെ ഹസ്ബൻഡിനോട് പർഞ്ഞെ ഞമ്മക്ക് ങ്ങനെ ഇതിപ്പോ നല്ലൊരു ഏരിയേണ് ഏഹ് പിന്നെ നല്ലെ പിന്നെ ആ ഹോസ്പിറ്റെലിൽ നല്ല തെരക്കാണ് എപ്പളും ഏഹ് പക്ഷെ ഒര് വെള്ളോ ചായൊക്കെ കുടിക്കെണെങ്കിൽ കൊർ ച്ച് ദൂര പോണം അട്ത്തില്ല ആ പോണം അപ്പ ഞാൻ ഇങ്ങെനെ പർഞ്ഞ് ക്ക് എന്താ ഇബെടെന്നെ നോക്കിയാലോന്ന് ഇല്ലെത് അപ്പ പർണു ആഹ് ശെരിയാണ് നോക്കാ ക്ഷെ നമ്മ ഒരാളിം ലും ഒര് ഷെയറിങ്ങിന് കിട്ടാണെങ്കിൽ ആ ഒന്നുകൂടി നല്ലതാണ് ആഹ് പറ്റൂലാ ഓര്ക്ക് ഇപ്പ പലെ ഉം ഹ് ജോലി ഇല്ലെത് അല്ലെ ഉം ആ അപ്പ ഞമ്മ നമുക്ക് നമുക്ക് കുറച്ചർക്ക ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ താല്പര്യം ഒള്ള സ്ത്രീളെയും കൂട്ടിട്ടേ നമക് തന്നെ ആഹ നമക്
പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുമ്പല്ലേ നമ്മള് കുടുംബശ്രീ യിൽ അങ്കം അണ്
ആണ് കുടുംബശ്രീൽ അംഗാണ്
ആപ്പം കാവുമ്പോ എന്താ എന്നിട്ട്മ്മക്ക് ചേച്ചാ നമുക്ക് ഭർത്താക്കീ അ ഇതുപോലെ ചെറിയ
ഉം
തോണക്ക പാാക്കരും
ആ
അപ്പൊ കിടുകവാണെങ്കിലൊക്കെ അങ്ങനെകുമ്പ തുടങ്ങാൻ എളുപ്പ അതിനുള്ള ചെറിയ എന്തെിലുമൊക്കെ പലിശ ഉണ്ടാവും ഒള്ളു
ആ
അപ്പൊ ചെറിയ ശരി ഇല്ല നമുക്ക് തുടങ്ങി നോക്കിട്ട് ് പിന്നെ അതെങ്ങോട്ടാണ്ോ പിന്നെ എങ്ങോട്ടാണ് എടുക്കണന്ന് നോക്കിയത് അതിനനുസരിച്ച നമുക്ക് അങ്ങനെ പറ്റും ഉ ഉ
നമുക്ക് ഒരു രാവിലത്തെ ഒരു ചായയും കടിയും അതായത് അപ്പം ഇടിയപ്പം അങ്ങനെ അങ്ങനത്തെ കുറച്ച് വിഭവങ്ങൾ രാവിലെ ആ പിന്നെ ഒരു കഞ്ഞി ഏ അതിപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കില് ഇനി കുറെ ദൂരെന് വന്ന്നവർക് ഒരു ബുദ്ധിമുട്ടകുമല്ലോ പിന്നെ അതേമാതിരി ഉച്ച ഊണ് ഈ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒനും വേണ്ട നമുക്ക് നല്ല നാടൻ ചോറും ചോറും നാടൻ കറികളും ആ ആഹ മീൻപൊരിച്ചതും സാമ്പാർ മീൻകറി ആ അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ കയറ്റി അങ്ങനെ തയാൾ കുറച്ചൊക്കെ കച്ചവടം ഉണ്ടാവും ഈ സാധാ എല്ലാർക്കും ഇങ്ങനെ സാധാ ചോറ് അന്വേഷിച്ചടുക്കുന്ന പോലെ കണ്ടു കാര്യമായിട്ട്
ആ അപ്പൊ പിന്നെ വൈകുന്നേർക്കും വേണ്ടിയല്ലേ
ആ വൈകുന്നേരം ചായയും സ്നാക്സ് എന്തെങ്കിലും അ പഴംപൊരിയൊ അങ്ങനെ നമുക്ക നമുക്കറിയണതല്ലേ വിഭവങ്ങൾ ഒക്കെ ആ അപ്പൊ അങ്ങനെ എന്തെലും കുറച്ച് വൈകുന്നേരത്തെ ഈവെനിംഗ് സ്നാക്സും അങ്ങനെയൊക്കെ ആ അതൊക്കെ വെച്ചിട്ട് ആ അതെന്നെ പണിയാവുകയും ചെയ്തു ഏ അപ്പോ അയിനെ പറ്റി നിങ്ങടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടീട്ട് അങ്ങനെ വിളിച്ചതാണ്
പകുതി കൊടുക്കാം ആ അത് നല്ലാണ്
ആ പിന്നെ ആ പിന്നെ കൈപ്പുണ്യം തന്നെ ഇങ്ങള് ഉണ്ടാക്കുന്ന രീതിയിലല്ലല്ലോ ഇപ്പ ഞങ്ങള് ഇവിടെ ഉണ്ടാക്കല് ആ അപ്പൊ ഡിഫ്രണ്ട് ടേസ്റ്റും ഉണ്ടാവും
ആ ആ അത് ശരി തന്നെ പലതരം ടേസ്റ്റാവുമ്പോളെ ആ പിന്നെ ഓരോരുത്തരും പിന്നെ ആ ആ ആ പിന്നെ ഞ നമ്മള് ഒരു രണ്ട് മൂന്ന് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇറക്കിയിട്ട് ചെയ്യും ഇപ്പം നമ്മള് എടുക്കണ ഒരു ഇപ്പം രണ്ടാളാ നമ്മള് ചേർന്നിരിക്കണ എന്നുണ്ടെങ്കില് നമ്മള് രണ്ടു പേരും ജോലി ചെയ്യണം നമ്മളു രണ്ടു പേരും മാത്രം ജോലി ചെയ്ത് ട്ട് അത് മുന്നോട്ട് കൊണ്ട് പോവാം പിന്നെ അതിന് പുറമേ ഒരു ജോലിക്ക് വേറെ ആളാ വെച്ച് കഴിഞ്ഞാൽ നമ്മളത്ര നമ്മള് എത്രത്തോളം അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം അത്രത്തോളം കൊടുത്തോണം ഇല്ല ജൂ നാളെ അപ്പൊ ഞമ്മക്ക് രണ്ടു പേർക്ക്ക്ക് രണ്ട് പേർക്ക് മുന്നോട്ട് കൊണ്ട് പോവാൻ കഴിഞ്ഞില്ലങ്കി നമുക്ക് ഒരു രണ്ട് പേരയും കൂടി ചേർത്തി അവർക്ക് അവരെന്ത് ചെയ്യാ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരും കൂടി ജോലിൽ ചെയ്യാം അപ്പൊ ഇപ്പം എന്ത് ചെയ്യാം ഓരോത്തർക്കും ഓരോരോ ഇത് കൊടുക്കുക ഇപ്പം സ്നാക്സ് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാ ഒരു ദിവസം ഒരാളുടെ ടേസ്റ്റാണെങ്കിൽ അടുത്ത ദിവസം വേറെ ആള് ചെയ്യട്ടെ
അങ്ങനെ ആ അങ്ങനെ തന്നെ ആ ചെയ്യേണ്ടത്
പിന്നെ രാവിലത്തെ ചായക്കടി ആാക്കാന ആ ആരാണെന്നും കൂടി ട്ട് ചായന്റെ കാര്യം ഏൽപ്പിക്കാ ആ സ്നാക്സ് ഉണ്ടാക്കാനെ എല്ലാ അത് അത് ആവില്ല എന്ന് പറഞ്ഞാല് ചിലർക്ക് പാസം അവ മറ്റത് ഞാനായിരിക്കും വരുന്നത് കടി ഉണ്ടാക്കാന് അപ്പൊ വൈകുന്നേരം കടിയുണ്ടാക്കാൻ കാരണം ഉണ്ടാക്കാൻ അങ്ങനെ ചെയ്താ മതി പക്ഷെ ഇപ്പം ആസിന്റെ പ്രശ്
നമ്മളതിന്‌ കുറച്ച്
ആ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളോണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ആ അത് അത് ആ അത് വരണോണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം അത് നല്ല അതിനെ കുറിച്ച് നല്ലോ പഠിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം ഗ്യാ കിട്ടുന്നത് അതിന്റെ വില അത് ഉം അപ്പം ഒരു ഒരു ഒരു ക്യാന്റീനൊക്കെ തുറക്കാന്ന് പറയുമ്പോ ഞമ്മക്ക് ഗ്യാസ് എത്രത്തോളം എത്ര ദിവസം അത് നിൽക്കും എന്നൊക്കെ നമുക്ക് അതു ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാണ്ട് ഇതിലേക്ക് ഇറങ്ങാനും പറ്റൂല്ല
ആ പറ്റൂല
അപ്പൊ അതൊക്കെ ആദ്യം നോ
അപ്പൊ അതൊക്കെ ആദ്യം നോക്കേണ്ടി വരും ഉം പിന്നെ വരവും ചലവും ഒക്കെ നമ്മള് അറിയണം ഏ എല്ലാ കണക്കും എല്ലാ കണക്കും അറിയണം ആ ചെയ്യുമ്പോ നമ്മള് എല്ലാതും അറിയണല്ലോ
എമൗണ്ട് ഇറക്കണ ആളുകൾ ആകുമ്പോ ഞമ്മക്ക് അതൊരു വിഷയാവൂല
ഉണ്ടാവും ഇത് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം ആദ്യൊക്കെ ഒരു നല്ലൊരു താല്പര്യം ഉണ്ടാവും ഇതിപ്പോ എന്താ അറിയുവോ ഒരാള് കീയിലാവകുമ്പോളേ ഇതിപ്പോ ഓല ഇതല്ലേ വേണമെങ്കി കച്ചവടം നടന്നാ മതി
ആ അങ്ങനെ അങ്ങനെ തോന്നും ആ അങ്ങനത്തെ ചിന്താഗതി വരും മറ്റേ എല്ലാവരും പൈസ ഇറക്കിയിട്ടുള്ള പരിപാടി ണ്ടാകും എല്ലാവരും അതിന് വേണ്ടി അധ്വാനിക്കും എല്ലാവർക്കും അതീന്ന് കിട്ടിയിട്ട് വേണം പിന്നെ ഇ ഇത്ര ഇത്ര പൈസക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യരുത് കിട്ടണ എമൗ എത്രയാണോ നമുക്ക് കിട്ടുന്ന വിഹിതം അതെല്ലാരും വീതിച്ചെടുക്കുക
ഒരേ പോലെ എടുക്കുക ആ കിട്ടണത് എത്രയാണോ അതിപ്പ ഇനി കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മ ഇല്ലത് ഒരേ പോലെ എടുക്കുക അതിപ്പോ കച്ചം ആഹ് ബിസി ഹോട്ടലൊക്കെ ആവുമ്പോളേ ചെല ദിവസം കച്ചവടം ഉണ്ടാവും ചെല ദിവസം കുറവായിക്കാരം ഏഹ് ആഹ് അങ്ങനെയൊക്കെ പ്രശ് നംണ്ടാവും അതൊക്കെ നമ്മള് നോക്ക്ട്ട് അതിനനുസ ട്ട് ഒക്കെ ചെലവും വരവും ഒക്കെ നമ്മൾ നോക്കി വച്ചണം ആഹ് പിന്നെ സാധനങ്ങളെ നമ്മള് നമ്മളറക്കണല്ലോ ആഹ് ഇതില സാധനങ്ങളോ
നമ്മ അന്വേഷിക്കണം എവിടുന്ന്പ്പം പ ഊണിനാണെങ്കില് പച്ച ക്കറി വില കുറഞ്ഞു കിട്ടുന്ന സ്ഥലങ്ങള് പിന്നെ നല്ല മീന് കിട്ടുന്ന എപ്പോഴും നമ്മള് മീന ക്കേ ഫ്രൈ ചെയ്ത് പൊരിച്ചു കൊട്ക്കമ്പം നല്ല ഫ്രഷാട്ട് കിട്ടുന്നതാവമ്പം പി പിന്നെ ആളുകൾ തേടി വരും ഉം അപ്പൊ അതെവിടെ കിട്ടുംന്നുള്ളത് നമ്മള പറയണം അത് ആ സമയത്ത് പോയി എടുക്കാൻ ഒരാൾ അതിന് വേണം പിന്നെ ചെറിയൊരു വാഹന സൗകര്യം വേണം ഉം ഉം ഉം അതൊക്കെ നോക്കിട്ട് വേണം ഉം ഞാൻ ഇപ്പ വിളിക്കാട്ടോന്നാ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ തന്നെ എന്നാ ശരി ശരി ആയിക്കോട്ടെ